ആഹ് കേക്കാമോ
കേക്കുന്നുണ്ടോ അപ്പൊ നമ്മള് എന്താ പറഞ്ഞോണ്ടിരുന്നേ ആ അതുപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റൊ
ആഹ് അങ്ങനെ എഡിറ്റയ്യപ്പം ഈ ഗ്രാഫിക് ഡിസൈനിലയാലും ഇപ്പം ഞാൻ ഒരു എളുപ്പത്തി പറഞ്ഞു തന്ന് കഴിഞ്ഞാ ഇപ്പം എന്താ ഇപ്പൊ ഒരു വീട് വെക്കുന്ന സാധനങ്ങൾ ഇപ്പം ടൂൾസ് നമുക്കറിയാം എന്ത് ചെയ്യണം ഇത് വെച്ച് ഇത് വെച്ച് മതിലാണോ പണിയണം അല്ലെങ്കി വീടാണോ പണിയണ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുപോലെയാണ് ഇതും ഇതില് ഈ സംഭവം നമ്മള് സോഫ്റ്റ് വെയറുകൾ പഠിച്ചു വെ ച്ചെന്ന് കഴിഞ്ഞാ ഇതെല്ലാം ഒന്ന് മനസ്സിൽ നമ്മള് കൊറേ ഇപ്പൊ ഒരു നൂറ് ഇരുനൂറ് ഏ വർക്കൊക്കെ ചെയ്യാണ് അപ്പം നമ്മക്കിതൊക്കെ എന്തൊ ഒരു ഒന്ന് തന്ന് കഴിഞ്ഞാ നമ്മളാ കണ്ണിങ്ങനെ ഓട്ടിച്ച് നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ചെയ്യണന്ന് നമുക്ക് അത് കിട്ടും അങ്ങനെയുണ്ട്
അഹ് അപ്പഴത്തേക്ക് ഇത് പഠിച്ച് ഇത് ചെയ്യാൻ പറ്റുമോ
ആഹ് പറ്റും പക്ഷെ നമ്മള് അതിനനുസരിച്ച് പ്രാക്ടീസയ്യണം അല്ലാതെ ഇപ്പം ഒരു വട്ടം ചെയ്തെന്ന് പറഞ്ഞൊന്നും ആവൂല എന്ന് പറഞ്ഞാ ഇതില് തന്നെ എഹ് ഇപ്പം ഒരാളെ ചേർത്ത് വെക്കുമ്പം തന്നെ ഇതില് അവര് നിക്ക്ണ ലൈറ്റിംഗ് വേറെയിരിക്കും ലൈറ്റ് കൊറഞ്ഞ ഭാഗവും അടുത്ത് നിഴല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒണ്ട്
അഹ് അഹ്
ഇതൊക്കെ നമ്മള് സ്രദ്ധിക്കണം ആഹ് ഇതൊക്കെ നമ്മള് സ്രദ്ധി ക്കണെങ്കി നമ്മള് ഇത്പോലത്തെ ഒരു പത്ത് ഇരുപത് എണ്ണം ചെയ്തിരിക്കണം
ഓഹ് ഓഹ് ഓ ഹ് ഓഹ്
എങ്കില് അതിനുള്ള ഒരു ഇത് കിട്ടും
ഓ അപ്പം അത്രീം ഞമ്മള് പ്രാക്ടീസ് ചെയ്യണം അല്ലേ
ചെയ്യണം ആഹ് ഇപ്പം ഇതിന് ഇതില് ഇപ്പം ജോലി കിട്ട്ണവരായാലും അവർക്ക് അത്രക്ക് ഇത് ഏഹ് എന്ന് പറഞ്ഞാ അവര് അത്രയും ചെയ്തവരായിരിക്കണം ഇപ്പം എല്ലാ ജോലിക്കും അവര് ചോദിക്കുന്നത് എക്സ് പീരിയൻസ് ഉണ്ടോന്നല്ലേ എക്സ്പീരിയൻസ് ഇല്ലാവർക്കൊര് ഇതൂല്ല
ഉം ഉം
ഉം ഉം
ഓഹ് അങ്ങനെയാണല്ലേ
ഇതിലോട്ടൊക്കെ താല്പര്യം ഉണ്ടോ അപ്പം ഇതിലോട്ടൊക്കെ അപ്പം താല്പര്യം ഉണ്ടോ
എനിക്ക് ഈ വരക്കണത് എനിക്ക് വരക്കാൻ ഒന്നും അറിഞ്ഞൂടാ അപ്പം വരക്കണേല് എനിക്ക് താല്പര്യല്ല അല്ലാതിങ്ങനെ നമ്മളിപ്പം എനിക്ക് അല്ലാതെ ഇങ്ങനെ ആഗ്രഹവുണ്ട് ഇതുപോലെ എഡിറ്റ് ചെയ്തത് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പഠിച്ചിരുന്നെങ്കിൽ - ഇപ്പം ഓരോന്നും ഇതുപോലെ അവര് ഇത്രയും ആത്മാർ- വെക്ത്തമായിട്ട് ഇങ്ങനെ പറയുവേ ഓരോ നമുക്ക് ഒരു ഒരു ഇത് വായിക്കുമ്പം നമുക്ക് മനസ്സിലാവുവല്ലോ അവര് ഇങ്ങനെ പറയും ആ രണ്ട് ഫോട്ടോ വന്നിട്ട് ഇതിപ്പ എൻ്റെ എൻ്റെ റിലേറ്റീവ് ആണ് അല്ലെങ്കിൽ എൻ്റെ അത് എന്റെ അച്ഛനും അമ്മയും ആണ് ഇന്ന ഇന്ന ഇതില് മരിച്ചു പോയി എനിക്കൊന്ന് ഞാനും കൂടെ - കൂടെ നിക്കുന്ന ഒരു ഫോട്ടോ ആക്കി തരുമോ ആഹ് എന്ന് - പറഞ്ഞിട്ട് അത് ചെയ്ത് കിട്ടുമ്പം അത് കാണുമ്പത്തന്നെ നമു- എനിക്ക് തന്നെ ഒരു ഇത് കാണൂലേ ആഹ് ആഹ് അങ്ങനെയൊക്കെ തോന്നിട്ടുണ്ട് പക്ഷെ ഇതിന്റെ കൂടെ അത്ര - വല്ലിയ ഇഷ്ടൊന്നുവില്ല പിന്നെ എനിക്കിഷ്ടം ഞാൻ ഇതുപോലെ - റീൽസ് ഡാൻസ് അങ്ങനെക്കെ എടുക്കുവേ പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ
എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ലേ ഇതുവരെ ഫോണില്
നോ- നോക്കിയിട്ടുണ്ട് എനിക്കിങ്ങനെ ഫ്രണ്സായിരുന്നാലും ഇങ്ങനെ പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ- ആഹ് എന്തോ അത് - നമുക്കിപ്പം ഒരു റീൽ എടുക്കുമ്പഴത്തേക്ക് ഇപ്പം ഡാൻസിന്റെ ആണെങ്കിലേ നമുക്കിപ്പം- ഇങ്ങനെ ഫേസ് ട്രാക്കിങ് ക്യാമറ ട്രാക്കിങ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ
ആഹ് ആഹ് ആഹ്
ആഹ് അതൊക്കെ ഇട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഇഷ്ട്ടവുണ്ട് പക്ഷെ എനിക്ക് ഈ എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ
പക്ഷെ ഇതില് ഇതിപ്പം ഫ്രണ്ട്സും പറഞ് തരും പിന്നെ ഈ യൂട്യൂബിലൊക്കെ ഇപ്പൊ അതൊക്കെ- ആഹ് നമുക്ക് അവൈലബിൾ അല്ലേ അപ്പം അങ്ങനെ നോക്കി -
അങ്ങനെ നോക്കിയേ പക്ഷെ അതിലുള്ള ചെല ഇത് ഓപ്ഷൻസ് ഒന്നും ഇപ്പൊ എന്റെതിൽ കെടക്കുന്ന ഞാൻ ഇപ്പൊ കാ - കെട്ടാനാ ഉപയോഗിക്കണേ അതിലില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക്‌ നമുക്ക് കൺഫ്യൂഷൻ ആകും
കൺഫ്യൂ ആഹ് ആഹ് പക്ഷെ ഇതിന്റെ ഇപ്പം ഇതിന്റെ പരിഹാരങ്ങളും കാണില്ലേ ഇപ്പം ഈ യൂട്യൂബിലും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാ ഇതിപ്പം എന്ന് പറഞ്ഞാ ഇത്ഞ്ഞിപ്പം ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യണം എന്നുള്ള ഇപ്പൊ റെമഡി കാണില്ലേ
അത് ഞാൻ നോക്കി പക്ഷേ അവരൊക്കെ പറയുന്നത് ഓരോ ഇതിപ്പോ ഓരോ ഇയർ ആകുമ്പോഴത്തേക്കേ പുതിയ പുതിയ അപ്ഡേറ്റോടെ ഈ ക്യാപ് കട്ട് വീണ്ടും വീണ്ടും വരയല്ലേ അപ്പൊ നമ്മള് ഈ ഞാൻ ഈ പ്ലേസ്റ്റോറിന്നാണ് എടുത്തത് ക്യാപ്പ് കട്ട് ആ ഇതുപോലൊരു വീഡി യൊ കണ്ടിട്ട് നമ്മള് അങ്ങനെ വി പി എൻ ഓൺ ചെയ്ത് അങ്ങനെയാണ് അങ്ങനെയാണ് എടുത്തതാണ് ആഹ് ചെലവത്ത് ഇങ്ങനെ നമ്മള് ക്രോമീന്നെടുക്കുവേ ഈ ക്രോമീന്നെടുക്കുന്നതിന്റെ പ്രശ് നോന്ന് വെച്ചാ ആഹ് ഇത് ഈ വൈറസും കൂടെ കേറും അങ്ങനെ എനിക്ക് രണ്ടു പ്രാവശ്യം ഇങ്ങനെ വൈറസൊക്കെ കേറിയാ പിന്നെ ഞാൻ ഫോണില് ഫുൾ അങ്ങ് ക്ലിയർ ആക്കി റീസെറ്റ് ചെയ്ത് എടുത്തെയാണ് പിന്നെ ഫോണ്
പക്ഷെ അങ്ങനെ ചെയ്യണേക്കാളും ആൾ റെഡി ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ മനസ്സിലായോ എന്ന് പറഞ്ഞ അങ്ങനെ വാങ്ങിച്ചിരുന്നെ ആഹ്
അങ്ങനെ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ടേ പക്ഷെ എനിക്ക് ഒന്നെങ്കി വീ പം കണക്റ്റാവൂല്ല അല്ലെങ്കിൽ വീപ്പി കണക്റ്റ് ആവുമ്പഴത്തേക്ക് ബാക്കി എഡിറ്റെയ്യാനൊന്നും പറ്റൂല അങ്ങനങ്ങനങ്ങനെ അങ്ങനെ ഞാൻ ഉം പ്പം എന്റെ കൂടെ പഠിച്ച ആ കുട്ടിയുടെ അടുത്ത്ന്ന് ഇങ്ങനെ ചോയിച്ച് ഇങ്ങനെ ഇത് വാങ്ങിച്ചിട്ടുണ്ട് അവൻ ഇങ്ങനെ നന്നായിട്ട് എഡിറ്റൊക്കെ ചെയ്യും ഏഹ് അപ്പഴത്തേക്ക് അവന്റെ അടുത്ത് ചോയിച്ച് അങ്ങനെ എടുത്തേ അവ എടുക്കുമ്പഴത്തേക്ക് ആഹ് എല്ലാം ഇത് വരും പക്ഷെ ഞാൻ എടുക്കുമ്പഴത്തേക്കും ഒന്നും വരൂല അങ്ങനെ
ആഹ് അത് എനിക്ക് തോന്നുന്നു ഏഹ് ഇവര് ഓരോ സമയാവുമ്പോ ഈ അപ്ഡേഷൻ വരും
അതെ അതെ
അപ്പം പലതും മാറിക്കൊണ്ടിരിക്കും അപ്പൊ അതിനനുസരിച്ച് നമ്മളും മാറ്റാ നമ്മള് പഴയതിലാണിട്ടിരിക്കുന്നെങ്കി അങ്ങനത്തെ ഒരു പ്രോബ്ലം വരും
തന്നല്ലേ
ആഹ്
അങ്ങനെയൊക്കെ എഡിറ്റെയ്യാൻ താല്പര്യണ്ട് അല്ലാതെ ഇങ്ങനെ വരക്കാനൊന്നും എനിക്ക് കഴിവില്ല
ആഹ് പക്ഷെ എന്തെങ്കിലും കാ എന്ന് പറഞ്ഞാ ഇപ്പൊ ക്രാഫ്റ്റ് അങ്ങനെ എന്തെങ്കിലൊക്കെ കാണൂല്ലേ എല്ലാം ആർക്കും ആഹ് ആഹ് അങ്ങനെ ആഹ് അപ്പം ഏഹ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടപ്പൊ
ഞാൻ ഈ ചാർട്ട് പേപ്പറില്ലേ ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ ഇങ്ങനെ ഈ ഈ വാൾഡക്കോറ് അങ്ങനെയൊക്കെ പറയൂലേ
ആഹ് അറിയാം അറിയാം അറിയാം
ഇതൊക്കെ കാണണം ഇപ്പം കൊറോണ ടൈമിലാണ് ഇതൊക്കെ കാണ പിന്നെ കൊറോണ ടൈമില് ഇച്ചിരി പാചകൊക്കെ അറിയായിരുന്നേ ഇപ്പൊ സ്നാക്സ് എന്നാലും ആഹ് അന്നേരം നമ്മള് ഏഹ് കടയിലൊക്കെ പോയി ഇച്ചിരി ഏറെ സാധനങ്ങളൊ ക്കെ വാങ്ങി അങ്ങനെ വെളിയിലൊന്നും എറങ്ങിക്കൂടല്ലോ സാധനം വാങ്ങി വീട്ടിതന്നെ പുറത്തിന്ന് അങ്ങനെ ഒന്നും വാങ്ങി കഴിച്ചൂടല്ലോ അങ്ങനെ ആഹ് അങ്ങനെ അങ്ങനെ കൊറെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ
അപ്പം ആഹ് അപ്പം ഏഹ് അങ്ങനെ അപ്പൊ കൊറെ സമയം കിട്ടെയും ചെയ്യും നമുക്ക്
അതെ അതെ
സമയം ആഹ് അങ്ങനെന്ന് പറഞ്ഞാ എത്ര കൊറേ വർഷം നമ്മളെ വീട്ടിലില്ലായിരുന്നോ അല്ല ഉണ്ടായിരുന്നല്ലോ അപ്പൊ അങ്ങനെയൊക്ക ആഹ് ഞാനും അങ്ങനെന്നെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാ ചെറുതായിട്ട് ചെയ്യും പക്ഷെ അപ്പഴും ഈ വരയ്ക്കണ സംഭവം വര ക്കും ചെറുതിലൊട്ടെ പക്ഷെ ഈ ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാ വരച്ച് ഇതേപോലെ വെളിൽ കൊടുത്താ ഇത്ര വാല്യൂ ഉണ്ടെന്നും അറിഞ്ഞുടായിരുന്നു കാരണം ഇതുപോലെ ഒരു മുഖം വരച്ച വിൽക്കാം എന്നൊന്നും അറിയില്ല നമ്മൾ ഈ ചെറുതിലെ കുത്തി വര ക്കും കാർട്ടൂൺ വരക്കും അങ്ങനെയൊക്കെ വരക്കും പിന്നെ ഒരു നമ്മടെ ബന്ധത്തിൽ തന്നെ ഞാൻ നോക്കിയപ്പോ ഏഹ് ഒരാള് ഏഹ് നമ്മളെ പരിഹസിച്ചോണ്ട് നടന്ന ഒരാള് നമ്മൾ വരക്കെ കുറ്റം പറഞ്ഞോണ്ട് നടന്ന ആള് ഇങ്ങനെ പരച്ച് വിക്കിന്നു അപ്പം അതൊക്കെ കണ്ടപ്പോ കൊറ മോട്ടിവേഷന എന്ന് പർഞ്ഞാ അവർക്ക് പറ്റുമെങ്കി നമുക്കും പറ്റും എന്ന് പർഞ്ഞാണൽ തൊടങ്ങിയത് തൊടങ്ങി പിന്നെ ആയപ്പൊ അതൊരു എന്താ ഒരു ഇതായി എന്ന് പർഞ്ഞാ എല്ലാ ദിവസ ത്തിലിമ്പൊ ഒര് ഘടകം പോലെ നറഞ്ഞാ എല്ലാ ദിവസവും വരയ്ക്കും പക്ഷെ ഇതുകൊണ്ട് ലാഭം ഉണ്ടാന്ന് ചോയ്ച്ചാ എനിക്ക് ലാഭത്തിനേക്കാളും നഷ്ടായിരിക്കും പക്ഷെ ഇപ്പം ഇത് വരച്ച് കിട്ടണം അവര് നേരത്തെ പറഞ്ഞ പോലെ വരച്ച് കിട്ടുമ്പോ ഒര് ഇതുണ്ട് അങ്ങനെ നമ്മള് പ്രിന്റ് എടുത്താലും പ്രിന്റ് എടുത്താലും അല്ലെങ്കി ഫോട്ടോ ഒരു ഫോട്ടോ എടുത്ത് ഇതേപോലെ ഇങ്ങനെ കാണിച്ചാ ആർക്കും അത് കണ്ടിട്ട് കൊള്ളാന്ന് പറയില്ല അതേ സമയം ഇത് വരച്ചതാണെന്ന് പറയുമ്പം അത് അങ്ങനെയാണ് ആഹ് അങ്ങനെ
ഓഹ് അങ്ങനെയാണ് ആഹ് ആഹ്
ആഹ് അപ്പൊ എനിക്ക് വർക്ക് കിട്ടില്ലെങ്കിലും എന്റെ കയ്യിന്ന് പൈസ കൊറച്ച് പോവും ഇപ്പം ഒര് സിനി സിനിമ നടനെ വരക്കുമ്പം
പുലി ഇപ്പൊ കയ്യിന്ന് ചെലവാവുന്നത് ചെലവാവുന്നത് ഇങ്ങനെ കി
ആഹ് അങ്ങനെ ആഹ് കിട്ടും എന്ന് പർഞ്ഞാ അങ്ങനെ കിട്ടും എനിക്ക് കിട്ടും പക്ഷെ ഏഹ് എന്ന് പറഞ്ഞാ ഭയങ്കര ലാഭം വരില്ല എനിക്ക് ആകപ്പാടെ കയ്യില് ചെലപ്പം കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞ എന്റെ ചെറിയ നീടുകൾക്ക് എന്ന് പർഞ്ഞ ചെറിയ ആവശ്യങ്ങൾക്കുള്ള ഇപ്പോ ഫോണ്ല് പൈസ ഇടാൻ അങ്ങനെ പിന്നെ ഇപ്പൊ ഒരിടത്ത് വണ്ടീല് എവിടെയെങ്കിലും പോണെങ്കി അതിന്ള്ള പെട്രോള് അങ്ങനെ ചെറിയ റിയെ അല്ലാതെ അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ എനി ക്ക് അത് അത് കൊണ്ട് നടന്നത് ഒരു ഫോണ് എട്ക്കാൻ പറ്റി അത് കൂട്ടി കൂട്ടി വെച്ചാ അത് അത്കൊണ്ട് പറ്റിട്ട്ണ്ട് പക്ഷെ ഇപ്പന്ന് പറഞ്ഞ ആഹ്
നമുക്കിങ്ങനെ പറയാലോ നമ്മള് കഷ്ടപ്പെട്ടേല് പൈസ കിട്ടീലാണ് ഞാൻ ഇങ്ങനെ പത്ത് പേരെടുത്ത് പറഞ്ഞാ നമുക്ക് ഒര് അഭിമാന അല്ലേ ആഹ് ആഹ്
അത്ന്ന് പറഞ്ഞാ ഇപ്പം വീട്ടീന്ന് വാങ്ങിച്ചേര്ണതും നമ്മളായിട്ട് എട്ക്കണതും തമ്മിലൊരു വ്യത്യാസോണ്ട് ആഹ് അപ്പം അങ്ങനൊര്തൊണ്ട് ഇതോണ്ട് കൊറച്ചക്ക എനിക്കെന്തോ ഒര് ജോലിക്കും പോയ്ട്ട് ഒര് കഴിവൂല്ലന്ന് പറഞ്ഞോണ്ടിര്ന്നട്ത്ത്ന്ന് ഇത്രെ കൊറച്ചെങ്കിലും കിട്ടുമ്പോര് ഇതൊണ്ട് പക്ഷെ എനിക്ക് നിർത്തണോ ഒര് താൽപ്പര്യുല്ല പക്ഷെ ഇപ്പ നമ്മളിക്കന്നെ മുന്നോട്ട് പോവ്മ്പ നമക്കിത് നൊള്ള സമയോം കിട്ടില്ല ഇത്രേം പൈസ മാ ത്രം പോര നമക്ക് ജീവി
അതെ അതെ അതെ ആഹ്
ആഹ് എന്ന് പറഞ്ഞ ഞാൻ നോക്കുമ്പ ആർ ട്ട് ആർട്ട് ചെയ്യണവരെക്കാളും ഇപ്പ കൂലിപ്പണിക്കു ഒണ്ട് അതിന്റെതായ പാട് അവരെക്കാളും ഒണ്ട് പാട് ആഹ് പക്ഷേ ആർട്ട് ചെയ്യണത്നേക്കാളും പൈസ കിട്ട്ണത് ചെലപ്പം കൂലിപ്പണിക്കാരിക്കും അപ്പ നമ്മളതല്ലേ തെരഞ്ഞെട്ക്കൂ കൂട്തല് പൈസ അങ്ങനല്ലേ നോക്കു
അപ്പം ഇത് അ ഈ ഒ ഒന്ന് ആർട്ട് വേറന്തെങ്കിലും സൈഡി കൂടെ ഇങ്ങന എന്തെങ്കിലും വേറന്തെങ്കിലും ചെയ്യണം അങ്ങനന്തെങ്കിലും ഒണ്ടോ
അതാണ് ഞാ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാ അത് ഒര് സൈഡിന്ന് പോണ് ഫോട്ടോ എഡ്റ്റിംഗ് വീഡിയോ എഡ്റ്റിംഗ് അങ്ങന പോൺണ്ട് ആൾറെഡി കൊറോണ
പഠ്ച്ചാലൊണ്ടല്ലോ എന്തെങ്കിലും യൂസൊണ്ടോ
ആഹ് യൂസൊണ്ട് നമക്ക് ഏതെങ്കിലൊര് കമ്പനീല് കെറെം ചെയ്യാം
ആ ആഹ് അല്ല നമുക്കിപ്പ സൊ സ്വന്തായ് ട്ടെന്തങ്കിലും എ ഇങ്ങന സ്റ്റുഡിയോ പോലെക്ക എന്തങ്കിലൊക്ക ചെയ്യാം പ
ആ ചെയ്യാം പറ്റും നമക്ക് സ്റ്റുഡിയോ ഇപ്പം ക്യാമറ ഇല്ലങ്കിലും ഡിസെനിംന്റെ ഒര് സാധ്യതെന്ന് പറഞ്ഞ ഒരിക്കലും കൊറയില്ലയ് ഇപ്പ നമ്മളിപ്പ ഒര് ദെവസം വീട്ടിനെറങ്ങി നോ ക്കുമ്പതന്ന ഒര് ഫ്ലെക്സ് തൊട്ട് ഒര് പോസ്റ്റർ ഈയ് എല്ലാ സംഭവും ഗ്രാഫിക് ഡിസെനേഴ്സ്ന്റ ഒര്താണ്
ആഹ ആഹ്
അപ്പം അങ്ങന സാധ്യത ഒണ്ടോന്ന് ചോയ്ച്ച ഒണ്ട് ഏഐ ക്ക വന്നാലും നമ്മളാണ് ബ്രെയ്ൻ അവര് ജോലിയ്യ്ന്നു അങ്ങനത്തൊര് സംഭവല്ലേ ആഹ് ഓക്കെ